ആ എന്താണ് വിശേഷക്കെ ആ കേൾക്കില്ലയാ എന്താ അട് വിശേഷം ആ സുഖാണ് ഇങ്ങനെ പോണ് എന്താണ് നോമ്പുണ്ടാ ഹലോ ആ നോമ്പുണ്ട് ആ എന്തായിന്ന് ഒക്കെ കഴിഞ്ഞാ പണിമൊക്കെ കഴിഞ്ഞോ ഇല്ല കഴിഞ്ഞില്ല ഉം ന്താണ് ആ കറി ഇതൊക്കെ ആയിക്കണ് കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിട്ടായിരുന്നു അപ്പ അത് മാവ് കുഴച്ച വച്ചിട്ട അത് പിന്നെ കൊറച്ച് കയ്യേണ്ടാക്ക ക്കണങ്കില് ആ മൈദല്ലേ ആ മൈദ ആ കുറച്ച് കഴിഞ്ഞിട്ട് ഇണ്ടാക്കാലോ ബാക്കിയുള്ളോക്കെ ആ ആ അവിടെ എന്താ ഫുഡ്
ഇവിടെ ഞാൻ പൊറോട്ട വാങ്ങാരുന്നയാ
ആ കറി എന്താ കറി ചിക്കൻ ഉം അത് എങ്ങനെ ഇണ്ടാക്ക ചിക്കൻ കറി കുക്കറിലാ ആ മസാല ഒക്കെ വഴറ്റിട്ടാ ആ ആ ചിക്കൻ കറി വയ്ക്കാണ്ട് ആ ആങ്ങനാവുമ്പം പിന്നെ തോന്നിക്കൂല എടുക്കാറല്ലേ
ഇല്ല പിന്നെ തോന്നിക്കൂല വെക്കുമ്പോ അങ്ങനെ
ആ അതാകുമ്പോ എളുപ്പമാണല്ലോ പിന്നെ ഒന്ന് മെനക്കെടണ്ടല്ലോ
ആ
പിന്നെ എന്താണ് മഴ ഇണ്ടോ ഇല്ല ഇന്ന്ങ്ങനെ ഇന്നലെ നല്ല വെയിലായിരുന്നു ഇന്ന് മഴ ഇങ്ങനെ ചാറിയിട്ടും ആയിട്ടും ഉച്ചക്ക് നല്ലൊരു മഴ പെയ്ത് അങ്ങനെ ഇന്നലെ നല്ല വെയിലായിരുന്നു നല്ല വേനക്കാലം പോലെയുള്ള വെയിലായിരുന്നു ഇന്നലെ അവിടെ മഴ ഇണ്ടോ ഇവിടെ ഇണ്ടായിരുന്നു നല്ല മഴ ആയിരുന്നു അല്ലേ ആ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടു ഉച്ച ക്ക് ആ പള്ളി പോണ സമയവാ നേരത്ത് നല്ലൊരു മഴ പെയ്ത് പിന്ന് ഇങ്ങനെ ചെറുതായിട്ട് മഴ
ആ
കുട്ടികള് എത്രാളാ രണ്ടാളാണ് ഉം വലിയ കുട്ടികളാ ഒരാള് മൂന്നില് വലുത് മൂന്നില് ആആ ശരി അത്രായിട്ടള്ളൂ അല്ലേ ആ ആ ചേർത് ഒന്നിലും പിന്നെ ഇവിടെ മൂ മൂത്താള് ഒമ്പതില് രണ്ടാമത്തെ ആള് ആറില് ഒരാൾക്ക് രണ്ടേ മുക്കാലായിട്ടുള്ളൂ ആ നള ഉറങ്ങുന്നുണ്ട് ആ ഇന്ന് ലീവാണ് നാളെ ണ്ട് ഇല്ലത്തന് പകരം നാളെ ക്ലാസ്ണ്ട് ആ അവർക്കൊക്കെ നാളെ ഉണ്ട് ഇല്ലാതിരുന്ന്നു മോനുനപ്പ വന്നൂ ഉണ്ടായിരുന്നു ഉച്ചക്കായിരുന്നു ടൂഷൻ അപ്പൊ രണ്ട് മണി തൊട്ടിട്ട് ആ അപ്പൊ വന്നോള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഒക്കെ എന്തെിലും ഉണ്ടാക്കുവോ
സ്പെഷ്യലയിട്ട് ബിരിയാണി
ഉം ബിരിയാണി എങ്ങനെ വെക്കുമ്പോ അത് കുക്കറിലാണോ വെക്കാ
ഞാന് ആ ഞൻ ഒറ്റക്കൊക്കെ ഒറ്റക്ക് ഞാൻ ഒറ്റക്ക് ഉള്ളെങ്കില് കുക്കറകുക്കറിൽ
കുക്കറില് വെക്കും അത് കുക്കറില് കുക്കറിൽ വെക്കുമ്പോ അങ്ങനെ വെക്കാ ബിരിയാണി ഞൻ തീരെ കുക്കറിൽ വെച്ചിട്ടില്ല മറ്റേ ഗ്യാസുമല ആണെങ്കിൽ മറ്റേ ബിരിയാണി പോട്ട്ണ്ടല്ലോ വെക്കും അല്ലെങ്കിൽ പിന്നെ അടുപ്പമ വെക്കും കുക്കറിലാകുമ്പോ എങ്ങനെ വെക്കാ നെയ്ച്ചോറ് കുക്കറില് എന്നിട്ട് ബിരിയാണി പോട്ടിലെ ആ അങ്ങനെ ചെയ്യൂലേ നെയ്ച്ചോറ ആവുമ്പോ ഞാനും കുക്കറൽ വെക്കും ആ ആ ഉം ചിലപ്പോ ടൈം ഇല്ലാത്തപ്പഴാവവുമ്പോ ബിരിയാണി വെക്കുമ്പോ മാസാല മാത്രം കുക്കറൽടിക്കും എന്നിട്ട് മറ്റേ ചിക്കനൊക്കെ പൊരിച്ചിട്ട് പാത്രത്തേക്ക് മാറ്റിയിട്ട് അങ്ങനെ ആക്കും ചിക്കൻ പൊരിച്ചിട്ട തന്നെ വെക്ക ബിരിയാണി ആ ചിക്കൻ പൊരിച്ചിട്ടെന്നെ ആ പാചകം കറിയോ ആഒറ്റ കണ് അപ്പൊ പിന്നെ ഒറ്റക്കാണെ ഉണ്ടാകണം ആ ഇവിടെ അതന്നെ ഒറ്റക്ക് അപ്പൊ പിന്നെ ധൈര്യാണ് എന്തു ഉണ്ടാക്കാ ധൈര്യാണ് കൊഴപ്പില്ല ശരിയയില്ലെങ്കിലും പേടിക്കാേലല്ലോ ആ അതന്നെ
ഉം
അതുകൊണ്ട് എല്ലാം പരീക്ഷിച്ച് വെക്കും
ആ
പിന്നെ നോുമ്പല്ലാത്തപ്പോ വൈകുന്നേരം ചായക്കടൊക്കെ ഉണ്ടാക്കുവോ പുരിക്കടൊക്കെ ഉണ്ടാക്കുവോ എന്തുംല്ലെങ്കിലും എന്തെങ്കിലുക്കെ ഉണ്ടാക്കും തും കൂടിയോടെ കെണ്ടാക്ക്യാലോ അതെ ഗോതമ്പ് പൊടോണ്ട് അപ്പൊ എന്താണ്ടാക്ക
ഗോതമ്പ് പൊടിയോണ്ട് ഞാൻ എന്തെങ്കിലും അലക്ക് പൊടികളൊക്കെ എന്താ എന്തെങ്കിലും മസാല പൊടികളൊക്കെ ട്ടാണ്ട്
ആഹ്
അങ്ങനെ എന്നെ പൊരിച്ചാണ്ട് ഇതാക്കിയോ ഉം ചെൽപ്പം ഇപ്പൊ മൈസൂർ പോയാ എന്തെങ്കിലുംക്കെ കൂട്ടു
അങ്ങനെ ഉണ്ട പോലെക്കെ ഉണ്ടാവല്ലേ
അല്ലെങ്കിൽ
താനൊക്കെ തിട്ടണ്ട് അടയൊക്ക ഉണ്ട് അട യൊക്ക ഉണ്ടാക്കണ്ടോ ആ ഇവിടെ ഏരുള്ള കടികളാണ്
ആഹ് ആ
പി പരിപ്പ് ആഹ് പരിപ്പ് വട ഉളളി വടാ അങ്ങനെയുള്ളതൊെര് ആ ഇവിടെ ഏരിയാണ് വേണ്ടിയത് അപ്പ വല്ല പരിപ്പടം ഉള്ളേ അങ്ങനെുള്ളള്ളതൊക്കെ ഉണ്ടാക്കും നോമ്പൊക്കെ ആുമ്പോ പിന്നെ സൂസയും കട്ടലറ്റും ഒക്കെ ഉണ്ടാക്കിയിരുന്നു അത് പിന്നെ നമുക്ക് ഒരു മാസം ഉണ്ടല്ലോ അപ്പോ മസാലൊക്കെ റെഡിയാക്കീറ്റ് ഫ്രീസറില് വെക്കും അപ്പൊ പിന്നെ കൊറചീച്ചേ എടുത്തിട്ട് ദിവസം കൊറച്ചീസത്തിനാക്കിട്ട് അങ്ങനെ ണ്ടാക്കി വെക്കും
ആഹാ
അങ്ങനെ ചെയ്യും.
ഉം പയമ്പൊരിക്കൊ ഇണ്ടാക്കോ?
ആഹ പഴംപൊരി ഉണ്ടാക്കും. നോമ്പിനും പഴമ്പിനും അത്ര തന്നെണ്ട് ഇണ്ടാക്കലില്ല നോമ്പല്ലാത്തപ്പോഴാണ് പഴംമ്പൊരി ഉണ്ടാക്കുന്ന നോമ്പ് തൊറന്നാ പഴമ്പൊരിനോട് വലിയൊരുത് തോന്നൂല അപ്പൊ നോമ്പല്ലാത്ത സമയങ്ങളിലാവുമ്പോണ്ട ചെറുതിന് പഴംപൊരിയോടാണ് ഇഷ്ടം
ആഹ് ഇഷ്ടല്ല
ഇപ്പൊ വേടിക്കയും ചെയ്യും ഇപ്പൊ ഇന്നലെ ഞങ്ങ ഇതേപോലെ പൊരിക്കടി വേടിക്കാ ചെയ്തത് മക്കൾക്ക് സമൂസ മേടിച്ചാ മതിന്ന്ട്ട് ആഹ്
ന്നാ
അങ്ങനെ പിന്നെ മന്തിയോകെ ണ്ടാക്കാനറിയോ
മന്
മന്തി മന്തിണ്ടാകി
ക്കെണ്ടാകിണ് മ് മ്
ആ ഞാനും ആ മന്തി എളുപ്പാണ് മന്തി ണ്ടാക്കും ഞാന് ഫ്രൈഡ് റൈസ് വല്യാണ്ട് പിടുത്തല്യ ഇണ്ടാക്കണത് മന്തി പമ പോലെ ണ്ടാക്കും ഒക്കെ യൂട്യൂബ് ആഹ് അങ്ങനെന്നെ യൂട്യൂബ് നോക്കും അപ്പൊ അങ്ങനെണ്ട് പിന്നെ പറഞ്ഞ പോലെ ആരുല്ലാത്ത കാലം നമ്മക്ക് ധൈര്യായി ണ്ടാക്കാലോ
ണ്ടാക്ക
ക്കും ഫ്രൈഡ് റൈസ് എങ്ങനെ ണ്ടാക്വാ
ഫ്രൈഡ് റൈസ് ത് ചോ അരി ആദ്യം തളിപിചൂറ്റും
ആഹ അത് നല്ല എളുപ്പാ തോന്നുന്നണ്ടല്ലേ ഫ്രൈഡ്റൈസ് ആ അദെള്പാ സൺഫ്ളവർല് ആഹ അതെന്തൊക്കെ പച്ചക്കറി എട്ക്കാ
ഞാന് ബീൻസ്
ഞാന് ബീൻസ് പയർ ഗ്രീൻ പീസ്
അങ്ങനെ ചെല
ആ അങ്ങനെ നമ്മക്ക് എന്താ പറ്റ്ണചാൽ അത് ഒകെ ഇട്കാ ലേ ആ ഒക്കെട്കാ ആ ആ ആ ആ എന്നിട്ട് അപ്പ അക്ക് ഫ്റൈഡ്റൈസ് ചിക്കൻ ഇടുവോ?
ആ ചിക്കൻ ഇടും
കറീ ണ്ടാക്വാ ചിക്കൻ എന്താ കാട്ടാ ഞാൻ കടായി ണ്ടാകാ ആ ചിക്കൻ കാടായി ന്നാ കാട്ട് കടാ ചിക്കൻ കടായി ഞാൻ തീരെണ്ടാക്കീല്ല ണ്ടാകില്ല ലേ ഉം ഉം
ഉം അത് ചിക്കൻ പൊരിച്ചാണ്ടെന്നാണ് ഉള്ളിം തക്കാളിം ക്കെ വയറ്റ്യാണ്ട്
ആഹ ചിക്കൻ ആദ്യം പൊരിക്ക്യ ആഹ് ന്നിട്ട് ഉള്ളിം തക്കാളിയൊകെ ഒക്കെ വയറ്റിട്ട് അയിക് ഈ പൊരിച ചിക്കൻ ടാ ലേ അയിക് ടാ മറ്റേ മസാല പൊടികളൊക്കെ ഇടൂലെ പൊടികളൊക്കെ ഇട്ടാണ്ട് ആഹ് മസാല പൊടിയൊക്കെ ഇട്ടാണ്ട് ഉം ആഹ്
മല്ല്യ മല്ലി
വേറെ ശെരി മഞ്ഞളും മുളകും കരമ മസാല എടൊ
ആ ഗര മസാലയും കൊറച്ചിടും
കുരുമുളകോ കൊര്ച്ച കുരുമുളകും ആഹ അപ്പ നമ്മ ചിക്കൻ പൊരിച്ച വെച്ചിട്ട് ചിക്കൻ പൊരിച്ച് വെച്ചിട്ട് അതിലന്നെ ഈ സവാള വയട്ട സവാള വ തക്കാളി ഇട്ട് കൊടുക്കാൻ ലേ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഹ എന്നിട്ട് പിന്നെ ഗപ്സിക്കോട്ട് കൊടുക്ക ഈ പൊടികളൂട മുളകും മഞ്ഞളും കുരുമ കുരുമുള കരം മസാലല്ലേ എന്നിട്ട് തൈര് ഒയ്ക്ക കയിലേക്ക ദസ ഇണ്ടല്ലത ആ അ അല്ലെ അത് എളുപ്പണ്ല്ലേ ഇനി ഒന്ന്ണ്ടാക്കിയോക്കണം എതു വരെ ആ ഒരു സംഭവം ഞാ ഉണ്ടാക്കി ചിക്കൻ റോസ്റ്റ് ആക്കിയ ആഹ കറി വെക്ക അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ ആ ഇത് തീരെ ചെയ്തിട്ടില്ല
ആഹ ഞാൻ പ
അപ്പൊ ഫൈഡ് റൈസക്ക് നല്ല ടെസ്റ്റ് ഉണ്ടാവല്ലേ ആ ഫ്രൈഡ് റൈസക്ക നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ ആ ഇനി ഒന്ന് അങ്ങനെ വെച്ചോക്കണം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കണം ഫ്രൈഡ് റൈസ് അങ്ങന എളുപ്പമണ്ട്ണ്ടാക്കിയല്ല മന്തി നല്ല എുൾപ്പം തോന്നുന്നു
ആഹ മന്തി എല്പ്പന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിക്കില്ല
ആഹ മന്തി എളുപ്പുണ്ട് ആഹ മന്തി എപ്പഴും ഉണ്ടാക്കലണ്ട് അത് എളുപ്പം അതീ പറഞ്ഞ പോലെ പച്ചക്കറികള് നമുക്ക് എന്താള്ളേച്ച ക്യാപ്‌സിക്കവും ക്യാരറ്റും സവാളിയ ഒന്നും ചെറുതാക്കി ഞാന് തക്കാളി ഇടും ഒന്ന് ചെറുതാക്കിയിട്ട്
ആഹ
എന്നിട്ട് അത് ഈ ചിക്കൻ കഴുകച്ചേൽക്ക അതളൊക്കെ ഇട്ടിട്ട് ഞാൻ മല്ലിച്ചേപ്പും പൊതീനെ അരിഞ്ഞിട്ടിട്ട് പിന്നെ ചിക്കൻ സ്റ്റോക്കൂട്ട്
ആഹ ആഹ
ഇ ഗ്രാമ്പും കുരുമുളക് അതൊക്കെ ഒന്ന് തരിച്ചിട്ടിട്ട് കൊറച്ചേരോന്ന് ഒന്ന് റസ്റ്റ് ചെയ്യാൻ വെക്ക ആ പിന്നെ ഈ അരി അരമണിക്കൂർ കുതിരം നമക്ക് മറ്റേ നമ്മള് ബസ്മതിയരിയ കൊണ്ടാണല്ലോ അത്ണ്ടാ ആഹ ആ അങ്ങനെ അത് നല്ല എളുപ്പമാണ് രിയ മസാല വേവിച്ച് ചിക്കൻ വെന്താലും അതിൽക്ക് ഇട്ടു കൊടുക്കാം അങ്ങനെ രീതിയിൽ വെക്കും പിന്നെ വേവിച്ച ചിക്കൻ അതിൽ നിണ്ട് എടുത്ത വച്ചിട്ട് അതിലന്നെ വെള്ളം ഒയിച്ചിട്ട് ആ മസാലൽന്നെ അരി വേവിക്കില്ലേ മറ്റേ ചിക്കൻ ഞമ്മള് മുകളിൽ വെച്ചിട്ട്
ആ് ആഹ
പ കൊടുത്താല് മൂടി വച്ചാല് അപ്പൊ നല്ല മണ ഉണ്ടാവും അൽഫാമിന്റെകാ മണത്തിൽ കിട്ടും ആ പുക കൊടുത്തു ആഹ അങ്ങനെ
ആഹ
അത എളുപ്പാണ് അപ്പൊ വിളിക്കാട്ടെ എന്നാല് ശരിയാ